കേക്കില്ല
ആഹ് പറയ് ഇപ്പ കേ ക്ക്ന്ന്ണ്ട് എന്തെല്ലാണ്ട് വർത്തനങ്ങള്
നല്ലത്
സുഖായി പോണു
ആഹ് സുഖായിട്ട് പോണ്ട് ഉം നല്ലവാർത്ത ആഹ് ചോറ്ന്നലോക്കക്കഴിഞ്ഞു ഉം പിന്നെ എന്തൊക്കെയാ ഫുഡ് കഴിച്ചോ ഉം ആഹ് മക്കളൊക്കെ ഒണ്ട്
ആഹ് അത് ശെരി
ആഹ് എല്ലാരു
ഉം ആഹ് ആഹ് ആഹ് ആഹ് കെടന്നു കെടന്നു
ഏതാ കൂട്ടരൊക്കെ
അത് മീനും ഉപ്പേരിം പപ്പടോ അങ്ങനെക്കെ
ആഹ് അയ്ശെരി ഇവടേം തന്നെ മീന് കിളി മീനില്ലേ അത് ഞാന് ചക്ക കുട്ടാനും കുമ്പളങ്ങക്കറിം
ആഹ് അത് ശെരി ആഹ് ആഹ് അതേത് മീനാ?
അതങ്ങനെയാ ഞങ്ങളെ നാട്ടിലങ്ങനെ പറയാ
ഉം ഏഹ് കിളിമീൻ പറഞ്ഞപ്പോ എന്തൊരു മീനാണാവോ?
ആഹ് അക് ഒരു റോസ് കളറിലൊക്കൊരു മീനാണ്. കിളിമീനന്നവടെ
അത് ശെരി ആഹ് അത് ശെരി കോ ഒരു ചൊണങ്ങോ ക്കൊ നല്ലോ ഒണ്ടായോ?
ആഹ് മുള്ള് നല്ല്ണ്ട് ഉം ചെമ്പല്ലിടെക്കൊരു ചെറിയ സൈസ് ഉം
ആഹ് കോ ഇവടെ അയ്ന് കോരാന്നാ പറയാ
ആഹ് അത് ശെരി ആഹ് നിങ്ങള് അവടെ മഴണ്ടോ ങ്ങട്ട്.
ആഹ് മഴ ഇപ്പോ കൊറവോണ്ട്.
ആഹ് ഇവടെ ഇപ്പ മഴ പെയ്തു തോർന്ന്
അത് ശെരി ആഹ് ആഹ് എങ്ങനെ പനിം കാര്യൊക്കെണ്ടോ?
എന്തനി രാവിലെ കടിണ്ടാക്ക്ണ്?
നാളെ
ആഹ്
ആഹ് നാളെ എന്താ ആഹ് പൊടിണ്ട് പത്തിരോ നൂൽപുട്ടോ എന്തേലും ഒന്ന് ഒണ്ടാക്കും.
ആഹ് അങ്ങനെ ണ്ടാക്കല്ലേ ഞങ്ങള് ദോശൊക്ക് മാവ് അരച്ചേച്ച്ക്കുണു നാളെ ദോശണ്ടാക്കണന്ന് കര്തീട്ടാ ആഹ്.
ഉം ദോശക്ക്ന്നന്നെ അരച്ച് വെക്കോ അതോ മസാല ദോശ ആക്കിട്ടോ.
തലീസ അരച്ചെക്കും ഇങ്ങട്ട് രാവിലെ. അപ്പൻ ചുട ദോശ ഇണ്ടാക്ക ന്ന്ട്ടെതിന്റെ മേലെ മസാല ഇടാ.
ആഹ് ശെരി ആഹ് അങ്ങനെ ആഹ് ആഹ് ഉയ്ന്ന് കൂട്ടോ?
ആഹ് ഉഴുന്ന് കൂട്ടും.
ആഹ് ശെരി.
സിനിമൊക്കെ കാണാറുണ്ടോ?
ഇല്ല ഇല്ല.
ആഹ് ആഹ് അതൊന്നും താല്പര്യണ്ടാവൂലല്ലേ.
ഇല്ല ല്ല ല്ല ല്ല
ടൂറ് പോവാറുണ്ടോ?
ആ ടൂറ് പോകാറുണ്ട് എട്ക്കെട്‌ക്കൊക്കെ.
ആഹ് അത് ശെരി ഞങ്ങളും പോവലുണ്ട് ആഹ് ഞങ്ങള് മ. മറ്റേ ഭർത്താവിന്റെ കൂട്ടുകാരും ഭാര്യഒക്കെ പാടെ കൂടിട്ടേയ് ഞങ്ങൾ രണ്ട് ഫാ മറ്റേ കുടുംബക്കാര അങ്ങനെ പോവല്ണ്ട്. അങ്ങനെ പോവുമ്പോ നല്ല രസാണേ ഉം ഇപ്പങ്ങളവ അവസാനായിട്ട്. പോയപ്പൊ. മറ്റേ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അവിടെ വാഴച്ചാല് ഒക്കെ പോയിരുന്നു.
അഹ് ശെരി ആഹ് നല്ല ഭംഗിയുണ്ടാവല്ലോ.
ആഹ് അതന്നെ ആ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിണ്ട്.
ഉം ഉം
ങ്ങൾ നല്ലോം ഭക്ഷണൊക്കെ പാചകം ചെയ്യോ? ങ്ങളന്നേ ര വീട്ടിൽ ഇണ്ടാക്കാറ്? അയ് ശെരി യൂട്യൂബിലൊക്കെ നോക്കി ഓരോന്ന് ണ്ടാക്കൽണ്ടോ? ആഹ്
അങ്ങനെക്കെ കൊറവാണ്.
ആഹ് അത് ശരി ഞാനിപ്പോ കുട്ടിയുടെ ബർ. ബർത്ത്ഡേക്കായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കല്ണ്ട്. ഞ വിൽക്കാനൊന്നും ണ്ടാക്ക്ന്നില്ലേ യ് ഏയ് ഇല്ലേ വിൽ. വിൽക്കാനൊന്നു ഉണ്ടാക്കലില്ല ഇപ്പൊ ബീറ്ററൊക്കെ വാങ്ങിയപ്പോ അങ്ങനെ ക്രീമും വാങ്ങിന്നു അപ്പൊ അങ്ങനെ കുട്ട്യാളെ പൂതിക്ക് ഉണ്ടാക്കിയതാണ് അല്ലാതെ ബിസിനസൊന്നും ചെജ്നില്ല നിങ്ങെന്തേലും ജോലിക്ക്‌ പോവ്ണ് ണ്ടോ
ഇല്ല ഇല്ല ഇല്ല
ആഹ് ഇല്ലല്ലേ ഇല്ലേയ്
ഉം
കുട്ട്യാളെ ചെറിയ കുട്ടികളൊക്കെയാണ് അപ്പൊ പിന്നെ പോണൊന്നില്ല നിങ്ങള് പ്രിയദർശിനി ബസിൽ കേറിനോ രണ്ട് മക്കള് ഒരാള് നല് നാല് വയസ്സ് ഒരാള് ഒരു വയസ് കഴിഞ്ഞു ചെറിയ മക്കള വലിയ ആൾ പനിയ്രുന്നു ഇന്നലെ ആശുപത്രിയിൽ പോയി കാണിച്ചു ഇപ്പൊ ഉറങ്ങാൻ കടത്തിക്കുണു ഉം
ഉണ്ട് നിങ്ങൾ ബസിലത്ര
പിന്നെ എന്താ ഇല്ലേ ഞങ്ങള് പോയിട്ടില്ല ഞങ്ങള് പോവാണന്നറിയ്ണ്ണ്ട് മൂത്തച്ചിം ഞാനൊക്കെ പക്ഷെ പോയിട്ടില്ല ഉം മഴ കാരണേ എവ്ടുക്കു ഇപ്പ പോകാനും പറ്റണില്ല പുറത്തക്കറങ്ങാനും തോണിണില്ല ആഹ് അമ്മതിരി കനത്ത മഴയാണ് ഇവിടേക്കെ
അത് ശരി ആഹ്
ഉം കാറ്റ് ഇവിടെ ഒരു വലിയ മര
ആഹ് ശരി ആഹ് ശരി ആഹ് ആഹ്
ആഹ് അവിടെങ്ങനെ എന്തേണ്ടോ എന്തേലും ഉണ്ടാവാറുണ്ടോ
ഇല്ല ഇല്ല ഇല്ല ഇപ്പൊ അങ്ങനത്തെ കാറ്റൊന്നും ഇവിടല്ല
ആഹ് അങ്ങനെല്ലേ
ഉം സാധാ മഴ അല്ലാതെ കാറ്റും ഉതോന്നുമല്ല ഉം ചെറിയ രീതിയിലുള്ള കാറ്റൊക്കെ ഉള്ളൂ
ഉം ആഹ് അങ്ങനെയാണ് ലോകകപ്പ് കാണലുണ്ടോ
മം ആഹ് ഇല്ലല്ല ഞാൻ കാണില്ലേ ഇജ്ജ് വല്യൊരു താല്പര്യം കുറവാണ് പിന്നെ ലാസ്റ്റ് വരുമ്പോൾങ്ങനെ കാണലാതെ
ആഹ് എ കുട്ടിയൊക്കെ നല്ല കാ ഭർത്താവൊക്കെ ഉം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞമ്മക്ക് അതിന്റെ എ ബി സി ഡി വല്ലാതെ അറിയാെ തോണ്ട് ഞൻപ്പ അയിമക്ക് വല്ല ല്ല ആക ആക അറിണ മൂന്നാൾ രാണ് നെയ്മറും പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോ പിന്നെ മറ്റേ എന്താ മെസ്സിയോ അങ്ങനെ എന്താ പറയില ഒരു മൂന്നാള
അങ്ങനെ തന്നെ കുട്ടികള് പറയുന്നായിട്ട് ആ പേര് മൂന്നെണ്ണ നല്ലൊന്നട്ടെ ബിറണ്ട് അത്തന്നെ അറുള്ളൂ
ഉം ശരി വേറെ എന്തൊക്ക വിശേഷങ്ങൾ ആഹ് അങ്ങനെയാണല്ലേ ആഹ് പിന്നെ ങ്ങൾ സ്കൂള പഠിച്ചുമ്പോ ഒപ്പന ക്കെ ആഹ് മക്കളെ കാ എത്തിക്കണും മാറ്റെ ഒപ്പനക്കൊക്കെ കൂടുലുണ്ടോ കൂടിനോ ങ്ങൾ
ഇ ഇല്ലല്ല ഞാൻ കൂട്ടിയിട്ടില്ല മക്കളെ കൂട്ടി മകളെ മോളെ കൂട്ടീന് ഉം
ആഹ് മോൾക്ക് അങ്ങനത്തെ താല്പര്യം ഇണ്ടാവുല്ലേ ആഹ്
സ്സലായിട്ട് അങ്ങനെ കളിക്കും.
ആഹ് അങ്ങനാണ്ല്ലേ
ഉം ഉം
ഇന്റെ ഒര് തൊണക്കാരത്തിണ്ടായിന്നു ഇതേമാരി ഓള് കുച്ചിപ്പുടിയിലും ഭരതനാ ട്യത്തിലൊക്കെ നല്ലേ മറ്റേ ജില്ലാ തല ത്തിലൊക്കെ ഫസ്റ്റ്നേടിക്കുണു ഓള് പ്പയിന് എന്തോ ആഹ്
അവാർഡൊക്കെ കിട്ടി കാണൂല്ലേ ഉം
ആഹ് ഏഹ് തേമാരി ഓട്ടമത്സ രത്തിനും അങ്ങനത്തീനൊക്കെ ഇണ്ടാവും ഞാനോപ്പനക്കൊ ട്ടിന്ന് വല്ലതങ്ങ്ട് വിടൂല
ആഹ്
മറ്റേ അങ്ങനെ വലിയ സ്ഥലത്ത് കൂടി ഒന്നേ പക്ഷെ എനക്കിഷ്ടരുന്നു പിന്നേ ആഹ് അതെന്നെ പെൺ കുട്യല്ലേ പോണ്ട പോണ്ടാറിം ഞാൻ എന്നാലും ഞാനെവ്
ആഹ് ആഹ് അങ്ങനത്തെ ഒരു സാഹചര്യംല്ലേന്നു ഇന്നത്തെ പോലെല്ലല്ലോ അന്ന് ഉം
ആഹ് അതന്നെ പിന്നെ പെണ്ണുങ്ങക്ക് സ്വാതന്ത്ര്യം ഉം പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങള് മ ആഹ്
ആഹ്
പണ്ടത്തെ കാലേരുന്ന് ഇപ്പോ അല്ലങ്ങ് അടുക്കളത്തോട്ടൊക്കെ പ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ, അടുക്കള തോട്ടായിട്ട്?
ഇല്ലട്ടോ ഞാൻ അടുക്കളത്തോട്ടായിട്ട് അങ്ങനെ ഇണ്ടാക്കലൊന്നുല്ല. ആഹ് കറിവേപ്പില അങ്ങനെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്.
ഞാൻ ഇവിടെ കൊറച്ച് ആഹ് പയറ് ആഹ് ഇവിടെ. പയറ് മ്മ് കുമ്പളം മറ്റെ വെള്ളരിക്ക. അതേമാരിക്കിപ്പോ പുതിയതായിട്ട് പഴലങ്ങേം കായി
ആഹ് കുമ്പളം
യിച്ചുക്കുന്നു, ഇന്ന് രാവിലെ ഇപ്പോ ആഹ് ഇപ്പോ കുമ്പളങ്ങ രാവിലെ. മിനിഞ്ഞാന്ന് കറി വെച്ച് കുമ്പളങ്ങ പ്പയിന്മന്നർത്തിട്ടാണ് അപ്പൊ എല്ലാരും പറയണ നാടൻ കുമ്പ മ്പളങ്ങ അയിന്റെ കറി നല്ല ഉണ്ടായിരുന്നെന്ന് അറിയുന്നുണ്ട്.
ആഹ് അത് ഇണ്ടാവും, ഉം അയ് എങ്ങനെ ഇങ്ങള് കറി വെക്കാല് കുമ്പളം. ആഹ്
എപ്പോ പറഞ്ഞത് ചെറുജീരകവും.
ആഹ് വെള്ളക്കറിയായിട്ട് വെച്ച് മഞ്ഞക്കറിയായിട്ട ഉം.
നിങ്ങള് അല്ല ഞങ്ങള് മഞ്ഞപ്പൊടി ഇട്ടിട്ട് തന്നെ വെക്കാറ്, ഇവിടെ വെള്ളക്കറി ആർക്കും അങ്ങനെ അങ്ങ് കണ്ണിപ്പുടിച്ചൂല. അപ്പൊ പിന്നെ ഞങ്ങള് അങ്ങനെ.
അത് ശരി ഉം അത് ശരി
മുളകും പൊടി ഇടില്ല, അയിന് പകരം പച്ചമൊളക് ഇല്ലേ അത് ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി. കൊണ്ടോയി എന്താ രസം എന്നറിയോ ആഹ്.
ആഹ് ആഹ്
പിന്നെ അയിക്ക് മോരും പാർന്ന്.
മാഷാ വിറകിടുമ്പോളും
റേഞ്ച് കുറവുണ്ടോ? റേഞ്ച് നല്ലാ കുറവുണ്ടല്ലോ.
ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
ആഹ് ഇപ്പൊ കേൾക്കുണ്ട്.
ഉണ്ടേ.
ഉം
ആഹ്
വറവിടുമ്പോ എന്തേ കൂട്ടുണ്ടോ, ഉലുവ് ഒക്കെ ഇടലുണ്ടോ? പ്പ് കുമ്പളങ്ങ കറിക്ക് അതോ ഉലുവ പൊടിയോ എന്തെങ്കിലും?
കൊണ്ടുവന്നായിട്ട്. കേൾക്കാമോ? ഉം ഹലോ